ഹലോ
കേക്കുന്നുണ്ടോ?
ഹലോ ആഹ് കേക്കുന്നുണ്ട്. ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട് തൊഴിലുറപ്പിന്റെ എന്താ ഏച്ചേ
റേഞ്ച് നെറ്റ് പ്രശ്നന്ന് പറഞ്ഞു
ആഹ് തൊഴിലുറപ്പിന്റെ ചേച്ചിമാര് പോയത് അപ്പൊ കൊച്ചിനെ എല്ലാരും വിളിക്കുവേ
ആഹ കുഞ്ഞി
ആഹ് ചെറുതന് എല്ലാരും വിളിക്കും
ഉം
ആഹ് നേര കഴിഞ്ഞ ദിവസം പാര്യൊക്കെ എങ്ങനെ പറഞ്ഞോണ്ടിരുന്നൊരു ചേച്ചിന്ന് വർത്താനംഞ്ഞു
ആഹ്
ആ അങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്നതാ
ആഹ് പിന്നെ ഉ അവര് പിന്നെ കൊണ്ടായിരുന്നു നീ
ഇല്ല ഞാൻ കണ്ടില്ല ഞാ ഞാറായ്ച്ച പള്ളി പോയിപ്പോ ഒന്ന് നോക്കിയായിരുന്നു ഞാനീഈ പുറകിലെ പ്പ ഇരിക്കുന്നു പള്ളിന്റെ ഉള്ളിൽ കയറ സ്ഥല ഇല്ലെന്നേ
അന്നാ അതിന് മാത്രം ആൾക്കാരായോ
ആ ഒറ്റ കുർബാനയേ ഉള്ളൂ അ എന്റെ ഉള്ളിൽ കേയറാ സ്ഥലമ ഇല്ല
ആഹ്
അന്നേരം ഞാൻ പിന്നെ കൊച്ചിനെയും കൊണ്ട് പോകുമ്പോ
അമ്മക്ക്
ഇപ്പല്ല പൊതുവെ ജനങ്ങൾ പറയല്ലേ
അങ്ങനെ അതീ കത്തന അത കത്തനമ്മ ക്രമാത കൃമേഡിയോണ്ടല്ലേ പൊതുവേ ജനങ്ങൾ കുറഞ്ഞത്
ഉ ഞാ തൈഞെന്റെ മ്പത്യാഴച്ച ഒന്നും പോഇല്ല ഞാൻ വീട്ടിലായിരുന്നു
ആഹ് നിയങ്ങു പോയോ
ആഹ് ഞാൻ അങ്ങ് പോയായിരുന്നു
അങ്ങപ്പ ഞാന എടക്കന്ന് പോകും ഇടക്ക് പോകും തലേസം പോവാന്ന് അതന്ന പിന്നെ വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ പോയായിരുന്നേ
ആഹ്
ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് എന്തൊക്കെയോ ക്ഷീണായി പിന്നെ കൊച്ചിനും പയ്യ പനി തുടങ്ങി
ഉം
അന്നേരം പിന്നെ ഒന്നും നോക്കിയില്ല വേഗം അങ്ങോട്ടേക്ക്
ഉം
മമ്മി ഉണ്ടായിരുന്നു അന്നേരം വേഗം ഞങ്ങളങ്ങോട്ട് പോയി ഞങ്ങൾ പിള്ളേരും ഞാ പോയണ്ട് പിറ്റേന്റെ ഞായറഴ്ച വൈന്നേരം ചേട്ടെ കുട്ടാൻ വന്നത്
ആഹ് ഇന്നലെ നീത് പറഞ്ഞഴിഞ്ഞപ്പോ ഞാന് പിന്നെന്തായി ചെറിയ തിരക്കു ആയി ഒന്നാമത് നെറ്റും ഇല്ല ഫോണില് നെറ്റില്ല വീട്ടിലാണ് വൈ വൈഫൈയും കട്ടാക്കി കിടക്കോയിരുന്നു ഉം എല്ലാം കൂടെ ആയിട്ട് പിന്നെ അങ്ങനെ നിന്നോ
കൊച്ചിന് സ്കൂളിൽന്ന് ബുക്കൊക്കെ കിട്ടിയോ
മേടിച്ചോന്നറിയത്തില്ല
ആഹ് ഇവർക്ക് നാലെണ്ണം കഴിഞ ഇപ്പൊന്നുല്ല ഏപ്രിൽ തന്നെ കിട്ടി നാല് ബുക്ക്
ത് മേടിച്ചാന്ന് പറയത്തില്ല.
ആഹ് ബാക്കിയോട്ട് വന്നിട്ടുംല്ല
ആഹ്
ഞായറാഴ്ച തൊട്ട് വേദവാടാൻ തുടങ്ങും തിങ്കളാഴ്ച സ്കൂള് ആയി
അഹ് ആഹ് പറ്റത്താൾ തുടങ്ങുവ അത്
ആഹ് തുടങ്ങും
ഉം
ഇപ്പൊ തീർന്ന് എല്ലാവധേയും തീർന്ന് ഇത്രേ ദിവസം ന്റമ്മോ ഒരു നേരെ ഒഴിവില്ലായിരുന്നു എന്തൊരുച്ച പാടും ബഹളമായിരുന്നു
ആഹ് ആഹ്
കൊച്ചോട്ട് പഠിക്കൂ ഇല്ല ഹോംവർക്ക ആണ് ഈ സ്കൂളി നിന്ന് അതുവഴി എന്തൂരംന്നറിയ ഇപ്പ ഹോംവർക്ക് വന്നു വിടുന്ന ആഹ് ഇപ്പ ആഹ് ഇവർക്ക് വെക്കേഷൻ ഉണ്ട ടൈമിൽ എല്ലാ കൊല്ലം ഉള്ളതാ
ആഹ് പണ്ടാരങ്ങളെ കാലവാരി അടിക്കണതോ ഇവർക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നം ഒന്നുല്ല ട്ടോ
ഞമ്മക്ക് അങ്ങനെണ്ട് പിള്ളേര് അക്ഷരം മറന്നു പോവും ന്ന് പറഞ്ഞിട്ട്
ആഹ് അതല്ല നല്ലതാണ് കൊറച്ചൊക്കെ നല്ലതാണ്
കുറച്ചൊക്കെ നല്ല പിന്നെ ഏതൊക്കെയോ പാരൻറ്സ് പറയും മക്കളെ വീ ട്ടിലിരുന്നാ പഠിക്കില്ല ഭയങ്കര കളിയാ അതുകൊണ്ട് വേഗം ക്ലാ ട്ട് പക്ഷെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാട്ടോ ക്ലാസ് വിടാൻ പറഞ്ഞിട്ടില്ലാട്ടോ. നമ്മക്കല്ല കഷ്ടപ്പാട് പഠിപ്പിക്കണ്ട്ര്തീട്ട്
ഉം
അപ്പൊ ഞാൻ പറഞ്ഞൊന്നുല്ലായിരുന്നു.
ആഹ്
പശുണ്ടപ്പോ ഹലോ
കഞ്ഞി കുടിക്കണ്ടേ
ആഹ് കഞ്ഞി കുടിക്കണം കഞ്ഞി ഇനിയിപ്പോ വേണ്ട ഞാൻ പറഞല്ല അപ്പ ഉണ്ടാക്കിട്ടുണ്ടന്ന്. ഹലോ കേക്കുന്നുണ്ടോ?
അ ആ്ഇപ്പൊ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് അപ്പ ഉണ്ടാക്കിന്ന് പറഞ്ഞില്ലേ അത് കഴിക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പ ചോറ് തീറ്റയൊന്നും ഇല്ല.
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ ഹലോ
നെറ്റും പോന്നോ
ആ റേഞ്ച് പോവ്ന്നാ ഇവിടെ റേഞ്ച് കോറവാ
അവിടെയും പ്രശ്നാണ് ഇവിടെയും പ്രശ്ം
ആഹ് ചോറ് കഴിച്ചില്ല ചോറ് കുറച്ചും കൂടെ കഴിയുമ്പോ കഴിക്കൂം
ഒരു പത്ത്
ആ അങ്ങോട്ട് മഴയാണോ? പ പ്പാ
മഴക്കാറ് മൂടിക്കെട്ടി നിപ്പുണ്ട് അവിടെയോ
ഇങ്ങോട്ട് നല്ല വെയിലാ രാവിലെ മൂടലായിരുന്നു
ആഹ് ഇവിടെ ഇപ്പം മൂടിക്കെട്ടി നിപ്പുണ്ട്
അതേല്ലേ ആഹ്
ആം
ഞാനും വിചാരിച്ച് രാവിലെ മഴക്കോള് കണ്ടപ്പോ പെയ്യുവായിരിക്കുന്നു വിചാരിച്ചിരിക്കുവായിരുന്നു
ഏഹ്
ഏതൊന്നുല്ല
ആഹ്
ഇടിമിന്നാലൊടു കൂടിയ മഴയുണ്ടന്ന് കണ്ടായിരുന്നു ചേലപ്പോ വൈകുന്നേരകുമ്പോത്തേക്ക് പെയ്യുവായിരിക്കും
പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ആയതൊണ്ട്
അതെ പക്ഷെ കയ്ഞ്ഞ ദേവസം മഴ പെയ്തില്ലേ ഞങ്ങളടെ അങ്ങോട്ടേക്കൊന്നും മഴ പെയ്തില്ല ഇവിടൊക്കെ മം നല്ല മഴ പെയ്തുന്ന് പറയുന്നകേട്ടെ ഞാൻ വീട്ടിൽ പോയപ്പോ അങ്ങനെ പറയുന്നേ കേട്ടു എന്തുവാ ആഹ് അന്ന് ശരിക്കും വീട്ടിലോട്ട്
ആഹ്
ആഹ് പെരുമ്പേയ്ത്ത് പെയ്തു അന്നന്നേ അന്നേരം ഞാ ഞങ്ങക്ക് മഴ പെയ്തില്ല എപ്പളാ ചോറ് കഴിക്കുന്നേ ഹലോ
ചോറ് ഇവിടെ എവിടെ
കിട്ടാല്ലേ
ശ
ആഹ് വണ്ടി എടുത്തിട്ട് പോണോല്ലോലല്ലേ ആഹ്
ബശ ഉം ബശക്ക് ബശന്ന്‌ കൊടല് കരിയുന്നുണ്ട് അതാ അങ്ങനെ
ആഹ്
ഉം
പിന്നെ വേറെന്താ
വേറെന്താ അങ്ങനെ പോവുന്നു
ആഹ്
കൊറെയായിട്ട് ഒരു വിവരോല്ലായിരുന്നല്ലോ?
ഓഹ് ഇവിടെക്കെണ്ട് ഓരോ തെരക്ക് പിള്ളേരെ പഠിപ്പിക്കല് കാര്യങ്ങള് ഒന്നിനുമേ സമയല്ല രാവിലെ എണീറ്റ് അടുക്കളപ്പണി അത് കഴിയുമ്പഴത്തേക്ക് കൊച്ചിന്റെ കാര്യങ്ങള് പിന്നെ അലക്ക് പെറ് ക്കതൊക്കെ ആയി കഴിയുമ്പത്തേക്ക് ഒരു നേരാകും പിന്നെ ഫോണെടുത്താ അന്നേരം കൊച്ചിന് ഫോണ് വേണം
ആഹ് ആഹ് ആഹ്
അതുകൊണ്ട് പിന്നെ എടുക്കാണ്ടിരുന്നാ കൊഴപ്പ ഇല്ലല്ലോ
അതെ
പിന്നെ ഫോണൊന്നും എടുക്കലില്ലാ
ഉ
പിന്നെ നെറ്റും കൊറവാ ഈ ചെറിയ പൈസേൻ്റെ ചെയ്യുന്നോണ്ട് ഇൻസ്റ്റഗ്രാം ഒക്കെ ഒന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നെറ്റ് തീരും
ഏഹ്
ചെറിയ പൈസേന്റെ റീച്ചാർജ് ചെയ്യുന്നോണ്ടേ നെറ്റ് റ്റൊക്കെ പെട്ടെന്ന് തീരും ഹലോ കേക്കുന്നില്ലാ ചെറിയ പൈസേന്റെ നെറ്റ് ചെയ്യുന്നോണ്ടേ ഹലോ കേക്കുന്നില്ലാ
എത്രയാ ചെയ്തേന്നു ചോദിച്ചാ
ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ
ആഹ് ഏ റേയ്ഞ്ച് പോവ്ന്നയാ
ണ്ടല്ലേ നെറ്റ് അല്ല ആഹ് വൺ ജി വൺ ജി വൺ ജി ബി വൺ ജി ബി
ആഹ് അൺലിമിറ്റഡ് അല്ല പിന്നെ അൺലിമിറ്റഡ് കേറ്റി കഴിഞ്ഞാലും നമ്മക്ക് ഉപകാരൊന്നുല്ല വല്ലപ്പോഴും അല്ലേ ക്ക്ന്നൊള്ളൂ
അല്ല എനിക്ക് വീട്ടി ചെന്ന് കഴിഞ്ഞാ പിന്നെ പ്രശ്നല്ല വീട്ടിൽ മറ്റേ വൈ ഫൈ വെച്ചോണ്ട് ആഹ് വൈ ഫൈ വെച്ച് ഞാന് റേയ്ഞ്ചില്ലല്ലോ കൊറെ രണ്ടൂന്ന് മാസായി.
ആഹ് എത്രയായി വെച്ചപ്പം
വെച്ചപ്പം ആഹ് മൊത്തം മൂവായിരത് മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങാണ്ടായി വെക്ക് വെക്കുന്നേന് മാസം നാന്നൂറ് ഏഹ് നാനൂറ്റി പത്ത് രൂപ റീചാർജ് നാനൂറ് രൂപാ
ആഹ് അങ്ങനെ റീചാർജ് ചെയ്യണല്ലോ ല്ലേ ആഹ്
വേറെ കാര്യോണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ജി ബി
ആഹ്
ആഹ് ഫൈവ് ജി കിട്ട്ന്നാ രണ്ടായിരത്തഞ്ഞൂറ് ജി ബി ഫൈവ് ജി നെറ്റ് വർക്ക് കിട്ടും നല്ല സ്പീഡ് മുപ്പത് എം ബി സ്പീഡ്ണ്ട് അത്യാവശ്യം നല്ല സ്പീഡ്ണ്ട്
അതെല്ലേ ആഹ് അവടെ ചേച്ചിക്കും ചേട്ടായ്ക്കും മാത്രല്ലേ ഉപയോഗിക്കാൻ ആവശ്യള്ളൂ പപ്പേ ഉപയോഗിക്കോ?